ഹലോ.
ആ കേക്കുന്നില്ലേ.
ആഹ് കേൾക്ണ്ട് കേൾക്ണ്ട് പറഞ്ഞോളൂ. പറഞ്ഞോളൂ എന്താ പിന്നെ. മായല്ലേനീ മഴ ഇപ്പന്ന് പെയ്ത്. ആ വെയ്ല് കണ്ടപ്പോ തിര്ബിതൊന്ന് പുറത്തിട്ട് അപക്ക് മയെയ്തു.
ആഹ് അഹ്പിന്നങ്ങനല്ലേ തിരുമ്പി ടാനിക്കല്ലേ.
ആ ഒന്ന് മോന്റെപ്പന്ന് കെടന്ന്കണ്ണ് ഒറങ്ങി പോയി. പോയി ഒന്ന് ഒറങ്ങന്നെയ്തു. അഹ് രാവിലെ നീക്കുമ്പോ തട്ടിപ്പടഞ്ഞ് നീച്ച്ണല്ലേ സ്കൂളേര് പോകുമ്പളേയ്.
ആഹ്.
അപ്പൊ കെടന്നാ ഒറങ്ങും.
ആഹ്.
അള്ളാ പിന്നെ എന്താ അവിട്ത്തെക്ക വിവരങ്ങളൊക്കെ. കുട്ടിയേളൊക്കെ സ്കൂളുട്ട് വെരാനായോ. ഏഹ് ഏഹ് മക്കളൊന്നുല്ല
ഇല്ലാ.
ഏഹ് കല്യാണംകൈഞ് എത്രായി
എഹ് കല്യാണം കഴിച്ചിട്ട് രണ്ടോല്ലം
ഏഹ് ആഹ് പിന്നെ ഇനിക്ക് രണ്ടാള്
ആഹ് പഠിക്ക
ഒരു ആ മോന് ആ യു കെ ജിലുണ്ട് ഓൻ യു കെ ജിലാണ് എ ളയാള് ഇതെക്ണ് ഇപടെ ഇണ്ട് ഒരു വയസ്സും എട്ടു മാസും
ആഹ് ക്ലാസ്സിലേനോ
ആ ഓൻ ക്ലാസ്സിനോയിക്ക് ണ് ഓന് മുക്കാലിന് എത്തും കേക്ക് അപ്പൊ അങ്ങനെക്കെഅങ്ങനെ പോണ് ഇഹ് ആഹ്
ചായക്ക് ഒക്കെ ആയോ ചായടിക്കാൻ
ചായ ചായ കുടിക്കാനങ്ങ നെ കടി ഒന്നും ഉണ്ടാക്കിട്ടില്ല ഓവന്നിട്ട് ഓനന്താ ചായക്കടി വേണനറഞ്ഞ ചായക്കടി ഇണ്ടാക്കണം ചോറ്ന്ന ചോറ്ക്കും ഓൻ ചോറ് കേട്ടൂട ഓനിക്ക്
ഏഹ്
ചോറ് കേട്ടാ അലർജ്യ
ചെറിയ കുട്ട്യാളാകുമ്പോ അങ്ങേനെ വര്യാ
ആന്ന് ആഹ് ആഹ് ഏഹ്
എന്തെ വർക്കൊക്കെ ചെയ്യി ണ്ടോ
അല്യോ വർക്കൊന്നുല്ല എന്താ മെയിൻ ആയിട്ട് ഇബനോക്കലും ഒർക്കന്നെല്ലേ അത് പ റിം ബാപ്
ആഹ്
ഞാൻ എന്തേലും വർക്കന് പോട്ടെ ഓനെ നോക്കുണ നിനക്ക് പണിയല്ലേ ന്ന് പറിന്നോട്
ഹേ ഹേ ഹേ
പേരിലെ പണിയെട്ത്ത് ഓനെ നോക്കി അവടെ കുത്തിർന്നോ പറിം ഇജ്ജ് ഒരു വർ ക്കിനും പോണ്ടാറിം ഞാൻ പറിം ഞാനും കൂടി പോയെങ്കിലല്ലേ ആഹ് ആഹ് ഞാൻ പറിം ഞാനു കൂടി പോവാ എന്തിനെങ്കിലും അപ്പൊ പിന് ചെറുതായതോണ്ട് ഒന്നിനും പോവാൻ പറ്റൂലെ
ആഹ്
ഞാനും കൂടി പോയാൽ എന്തെങ്കിലുക്കെ ആവുന്നു പറിം ഞാന്
ആഹ്
ഉം പിന്നെ എന്തൊക്കെ
പിന്നെ ഇപ്പന്താ അങ്ങനെയന്നെ
ഉം അവിടെ മഴണ്ടോ
ഒഹ് മഴ ഇപ്പൊന്നു പെയ്ത് പോയിക്കണ് ഇഞ്ഞി എപ്പള അറീല അടുത്തത് ഇടക്കൊന്ന് വന്ന് പോക്ണ്ട്
ആഹ് അതന്നെ എടക്കൊന്ന് വന്നു പോവും തിരുമ്പി വരുബോത്തിനും മഴ വരും പോകും
അഹ്
മുറ്റടിച്ചാൻ രണ്ടട്ടം ഇറങ്ങി അപ്പ മഴ പെയ്ത് കേറി ഇഞ്ഞി മോൻ വരട്ടെ മോൻ വന്ന് ചെറുതിനിനെ ഓനെ ഏൽപ്പിച്ചാല്
ആഹ്
ഇന്നടിച്ചരാ എറങ്ങാ ഉം പിന്നെ എന്തൊക്കെയാ വിവരങ്ങളൊക്കെ ചോറൊക്കെ തിന്നോ എന്താ കറി
ഉം ചോറക്കെ തിന്ന് മീൻ കറി ഇണ്ടെന്നു ഇങ്ങള് ചോറയിച്ചില്ലേ
ചോറ് വെച്ചിട്ടില്ല രാവിലെതെ ചായ ക്കണ്ടെങ്കിൽ തിന്നു ചോറ് അങ്ങനെ തിന്നലൊന്നുല്ല്യ
ഏഹ്
ചായക്ക് കടി ആഹാണ്ടാക്കാരം
ഉം
ചായകടിണ്ടകിൽ ഇല്ല ഇല്ല പൊറത്ത
ആഹ്
ചായക്കടി ഉണ്ടെങ്കി ചായക്കടി എന്നേലും തിന്നും അല്ലേൽ ബേക്കറിയൊ എന്തെങ്കിലൊക്കെതിന്നു
ഏ ഈ പത്ത് മണിക്കായിട്ടുള്ളതാണോ അങ്ങനെയാണോ അതോ ഉച്ചക്കായിട്ടാണ് വെക്കുന്നത്
എന്തായാലും മെഡില്ല ടൈമ് ഒന്നുംല്ല്യ എന്താ തിന്നാം പറ്റ്ണത് തിന്നും കുട്ടിയാൾതിന്നും
ഹേ ഡയറ്റിംഗ് എന്തേലും പ്ലാൻ ചെയ്യുന്നുണ്ടോ
അങ്ങനൊന്നുല്ല ഡയറ്റിങ്ങിനകത്തൊന്നുംതടില്ല
ആഹ്
ഹേ വെറുതെ ഒരാള് ഒറ്റക്കാവുമ്പം തിന്നാൻ ഒരു മടിയാവും അപ്പൊ മോൻ വന്നിട്ട് എന്തെങ്കിലും ആഹ് - മോൻ വന്നിട്ട് എന്തെങ്കിലും ഓന്റെ കൂടെയിങ്ങനെ ഇരിക്കും ഫുഡ് ഒക്കെ ഇണ്ടാക്കുവോ
ചെറുതായിട്ടൊക്കെ വലുതായിട്ടില്ല എന്നാലും ചെറുതായിട്ടൊക്കെ
ആഹ് ആഹ് ആഹ്
നമ്മക്ക് ജീവിച്ചു പോവാനുള്ളത് ഒക്കെ ഉണ്ടാക്കിയാണ്ട് ഇത്‌യാക്കും പിന്നെ എന്തിനാ ടെസ്റ്റിങ് എല്ലാം നടത്തും പാളി പോവുന്നെയുള്ളു
ആഹ് ഓഹ് പിന്നെ എന്തൊക്കെയാ
പിന്നെ-
ഉം പലഹാരങ്ങള് ഒക്കെ പലഹാരങ്ങളൊക്കെ ഇണ്ടാക്കോ
പലഹാരങ്ങളൊന്നും ഉണ്ടാക്കൂല്ല എടക്ക് എന്തേങ്കിലൊക്കെ നോക്കും നമുക്ക് സുഖമുള്ളൊക്കെ പരിപാടിയണെ നോക്കിവെക്കും അധികം എടുത്തു വലിച്ചെറിയാൻ ഒക്കെ ഉള്ളത് ഇണ്ടാക്കല് ഏയ് അങ്ങനെയൊന്നും പോവൂല
ഞാനും പൊറോട്ട ഒണ്ടല്ലോ ഒരു ദിവസം ഇതേ മാതിരി ഇങ്ങനെ യൂട്യൂബ് കണ്ട് എങ്ങാണ്ട് ഇങ്ങനെ ചുറ്റി മടക്കി ഉണ്ടാക്കി നോക്കി
ആഏ
അപ്പൊ മോൻ പറഞ് നല്ല രസയുണ്ട് ഉമ്മച്ചി പറഞ്ഞു ബാപ്പാ തിന്നോക്കണം എന്നാലെ ടേസ്റ്റ് അറിയുള്ളൂ വാപ്പ എപ്പഴും പറയും എന്നോട് എനക്ക് പൊറോട്ട ഉണ്ടാക്കികൂടെ എന്ന് പറയും ഞാൻ പറയും കടെ തന്നുവിടും ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയ പൊറോട്ട എന്നാലും ഒര് ഒന്ന് ഒന്നര പൊറോട്ട ആവുയെന്ന് പറയും ചിക്കൻ വരണ്ട് ചി ആഹ ആ ഉണ്ടാക്കും
ഉം
നമ്മളെ കൈയിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് കാണ്ട്-
ആഹ്
ചിക്കൻ വരട്ടൊക്കെ ഉണ്ടായല് ബീഫ് വരട്ടൊക്കെ ഉണ്ടായ രസമാണല്ലോ
ആഹ്
ഉം ഇവിടെ ഒഴിച്ച് കറിനോട്‌ താല്പര്യം ഇല്ല ഉം വറട്ടിയത് ആഹ് വറ ട്ടിയതൊക്കെയാണ് ഇഷ്ടം
ഉം അയ്ക്ക് വേ അയ്ക്കും പറ്റിയ ഇണ്ടാക്ക് അല്ലേ
ആഹ് എനിക്കാണെങ്കിൽ കറി വെണം
ഹേ
വാപ്പാക്ക് മീന് വേണം മീൻ കറി മീൻ പൊരിച്ചത് ആഹ് ഞാന് എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കില്ണ്ടെങ്കിലും ഒന്ന് താളിച്ചാലും ഞാൻ ചോറ് കയിച്ചും
ആഹ്
തക്കാളി താളിച്ചാലും ഉം തക്കാളി താളിച്ചാലും ഞാൻ ചോറയ്ച്ചോളും എനിക്കിഷ്ടാ തക്കാളിക്കൂട്ടാൻ തക്കാളിക്കൂട്ടാൻ ആഹ് ആഹ് തക്കാളിക്കറി ഉണക്കല് പൊരിച്ചതും
ഉം
പിന്നെ എന്താണ് കൊണ്ടാട്ടമൊളക് അതൊക്കെയാണ് ഞമ്മള് - ആഹ് അതൊക്കെയാണ് ഞമ്മളാൾക്കാര് അത്ണ്ടായി നമ്മക്കല്ല ചോറെറ്ങ്ങു
നമ്മക്കത് മതി എറങ്ങാന്
ഏഹ്
അല്ലേ ചോറെറങ്ങാൻ ധാരാളാണറയാ അതൊക്കെ
ഏ ആഹ് അത് മതി
ഉം
തക്കാളക്കറി ഒടച്ച്ങ്ങാണ്ട് തക്കാളി കൊറച്ച് വെള്ളംവാന്ന് കിട്ടിയാ അതന്നെ ഇന്നോൻ വന്നിട്ട് എങ്ങനെ ഇണ്ടാക്കി വെക്കണം ഓന്ന്നെ പറയണം എനക്കുമ്മച്ചി വെറൈറ്റി കൂട്ടാണ്ടാക്കിതരാറഞ്ഞ്ങ്ങാണ്ട് ചോറ് തിന്നൂല കുട്ടി
ഏഹ്
ചോറ് തിന്നിട്ടാൻ പണിയാ ഉം പിന്നെന്തൊക്കെയാ
പിന്നെപ്പെന്താ വെറതിരിക്കുമ്പെന്തെക്കെയാ ചെയ്യല്
വെറ്ക്കുമ്പൊതന്നെ ഫോണിലിങ്ങനെ തോണ്ടിക്കൊടുക്കും ചെലപ്പ്ങ്ങനെ തോന്നൂലെ ഇവ്രൊ ക്കാംവരുമ്പൊ ഒറങ്ങും വായിക്കാനൊക്കിഷ്ടാ ആദ്യൊക്കെ പ ത്രൊക്കെ കയ്യികിട്ടിയാല് ഒരു തലക്കന്ന്ങ്ങനെ അരിച്ചു പെറുക്കി വായിച്ചീന്
ആഹ്
ഇപ്പൊ ടൈമില്ലല്ലോ വായിച്ചാൻ
ഫോണില് ആപ്പ്ണ്ടല്ലോ വായിക്കാൻ നോവല് വായിക്ക കഥ
ഓ ഓ ഓ അയിന് കഥകളും ഇതൊക്കെ നോവല്ണ്ടല്ലോല്ലേ
ആഹ്
പുതിയ പുതിയ ആപ്പുകളൊക്ക്ണ്ടല്ലോ പരസ്യിങ്ങനെ കാണുമ്പൊ ഡൗൺലോടെയ്യാ വിചാരിച്ചു
അങ്ങനെയൊക്കണ്ട് വായിക്ക നേരം പോക്കാ
ആഹ് നേരം പോവെന്നെ നേരം പോയിന് ഇവരൊപ്പ്ണ്ടായാത്തനെ നേരം പോവും
ആഹ് ഓലെകാര്യം നോക്കി കൊട്ത്തോരും ഓലെ നമ്മള്ങ്ങ്ണ്ട് തിരിയുമ്പോത്തോല് അപ്പൊ ത്ത്ര് തിരിഞ്ഞ്ണ്ടാവും
ആഹ് അവിടെന്തെങ്കിലും പണിയൊപ്പിച്ചിടും അപ്പൊ പിന്നത് നന്നാക്കി വരുമ്പയേ ഇപ്പറത്തെന്തേ പണിയ്ണ്ടാവും ആഹ് ആഹ്
ഉം
അപ്പൊ ഇപ്പറത്തെന്തേം പണിയൊപ്പിച്ചു
ആഹ്
താത്ത താത്ത വിളിച്ചോക്ക് ഉം
പിന്നെന്തൊക്കെയാ താത്ത മമ്മുവെയിച്ചൂ ഓനൊരു പത്തിരികഷ്ണണ്ട് അതയ്റ്റ് ങ്ങനെ പിച്ചിയിരിക്ക
ഏഹ്
ഉം ഇപ്പ അലമ്പൊന്നും ഉണ്ടാക്ക്‌ണില്ലേല്ലേ?
ഇപ്പൊ ഓന്ങ്ങനെ കെടുക്കാണ് എന്താ കൈമല്ന്തോണ്ട് അത്ങ്ങെനെ നോക്കിക്കെട്ക്കാണ്
എ
ഉം ഓ
എത്രെ വരെ പഠിച്ചു ങ്ങള് പ്ലസ് ടു കഴിഞ് ഡിഗ്രിക്കൊക്കെ പോയിനോ.
ഇല്യ ഇല്യ ഞാൻ പത്താം ക്ലാസ് വരെ പോയിട്ടൊള്ളു ഇയാള് പഠിച്ചിക്ണോ?
ഒരാളിപ്പോ ഡീഡ്രിക്ക് പഠിക്യാ
പ. ടിച്ചോചോണ്ടക്ക ഉം യാത്രകളൊക്കെ ഇഷ്
യാത്രകളൊക്കെ ഇഷ്ടാണ് അവ്വ്
മ്മ് ഹസ്ബൻറ്റ് ഉണ്ടാവുമ്പോ പോവൂലേ.
ഇഷ്ടാണ് പക്ഷെ പോയിട്ട് പോയിട്ടില്ലന്നുള്ളു
ഞാനാദ്യം ഉണ്ടല്ലോ ഒരു സ്കൂൾ വർക്ക് കെതീന്
ആഹ്.
അവ്ട്ന്ന് തേമാതിരി ഓര് കുട്ടികളെ കൂടെ ടൂറൊക്കെ പോകും. പാർക്കിലും ഉം പാർക്കില് പിന്നെ വേറെേ സ്ഥലങ്ങള്.
ഉം എല്ലാതെ പോയില്ലേ.
അക്കപ്പോ
ഉം
ഇന്നാ ശേരി ഓക്കേട്ടാ
അ ഗുട് നഴ്ട്
ഓക്കെ ഉം